ഹലോ ഗുഡ് മോർണിംഗ്
ഗുഡ് മോർണിംഗ്
കേൾക്കുന്നില്ലേ
സൗണ്ട് കുറവാണ്
ആണോ
ആഹ
ഇപ്പോഴോ
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
ആ ആ കേൾക്കണ്ട്
ആഹ എന്താ പറയ ഞാനിപ്പോ എന്താ പറയാ മുകളിലേക്ക് കേറി വന്നപ്പോ സ്റ്റെപ്പ് കേറി വന്നപ്പോ ബ്രീത്ത് ഒന്ന് ശരിയായില്ല അതായിരിക്കും ഞാനൊന്ന് കിതച്ചു എന്ന ഞാൻ വിചാരിച്ചു ഡോർ ഇന്ന് ലോക്ക് ചെയ്തിട്ടേക്കാം എന്ന് വിചാരിച്ചു ഉം അങ്ങനെ പിന്നെ എന്താണ് വേറെ എന്തൊക്കെ ലേറ്റ് ആയിട്ടാണ് എണീച്ചതെന്ന് തോന്നണല്ലേ
ആ അതെ അതെ നൈറ്റ് നല്ലപോലെ ഉറങ്ങിയിട്ട കിടക്ക അപ്പൊ പിന്നെ രാവിലെ എണീക്കല്
ക്ലാസ് ഉള്ള സമയത്ത ആകുമ്പോ ഇത് പറ്റില്ലല്ലോ
ഇല്ലില്ല അപ്പൊ രാവിലെ നേരത്തെ
അപ്പൊ നമ്മള് എല്ലാ റൂട്ടിനും നമ്മള് പൊളിച്ചടുക്കി മാറ്റി എഴുതുന്ന സമയം വരാൻ പോണത് അതങ്ങനെന്നെയാണ് അതെ ആഹ തീർച്ചയായും ഉ വെക്കേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ആയിട്ടു പോയോ
ഓ ഇപ്പൊ ഒരു മാസമൊക്കെ രണ്ടുമാസാണ് പക്ഷെ എക്സാം കഴിഞ്ഞിട്ടില്ല അപ്പൊ ഒരു മാസം ആ ഒരു മാസം മാക്സിമം എൻജോയ് ചെയ്തു
സെമസ്റ്റർ സെമസ്റ്റർ ടു ആ കഴിഞ്ഞിട്ടില്ല ട്ടേലെ ആ ആ ബിടെക് കാരുടെ കഴിഞ്ഞോ സെമെസ് കഴിഞ്ഞപ്പോ
ആഹ എല്ലാം കഴിഞ്ഞിട്ടില്ല
ആ ആ പിന്നെ വേറെന്താ ട്രിപ്പ് ഒക്കെ പോയോ വെക്കേഷൻ ആയിട്ട്
ഓ പോയി ഫാമിലി ട്രിപ്പ് ഏ ഫാമിലി ട്രിപ്പാണ് റിസോർട്ട് എടുത്തിട്ട് കക്കാട് പോയിൽ നിൽക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങള്
കക്കാടം പോയില്ലേ ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിട്ടും എന്താ പറ ഒരു കക്കാടം പോയീല് ആ റിസോർട്ടിന്റെ പേര് എനിക്ക് ഓർമ്മല്ലാട്ടോ അതാണ് റ്റൊന്റിത്രീ റ്റൊന്റിഫോറിന് ജസ്റ്റ് കഴിഞ്ഞില്ലേ രണ്ടൂസം മുമ്പ് അപ്പൊ ബുക്ക് ചെയ്തി നോൾഡാൻസർ കൊട്ത്ത് ബുക്ക് ചെയ്തു ഞാൻ എന്റെ മോനക്ക് ഒരു ഇമീഡിയറ്റ് അതോ ഹെൽത്ത് ഇഷ്യൂ ആന്നോ അതുകൊണ്ട് ഞാനയില് ഉമ്മായാലും ഇന്നവേറ്റബിൾ ആയിട്ടുള്ള ഒഴിച്ച് കൂടാൻ പറ്റാത്ത രണ്ട് ആൾക്കാരാണ് അവർക്ക് കാരണം സംഘാടകരിൽ എഴുപത്തി ഏഴ് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളെല്ലാരും തെരണം ആ എത്രെണ് എഴുപതിനായിരം തോനെ എന്തോാണ് വരുന്നത് എന്നിട്ട് പക്ഷെ അട്വൻസ് പേമെന്റ് പോയി എന്നിട്ടത് വേണ്ടാന്നു വെച്ചു കാരണംന്താ ഞാൻ പെട്ടെന്നല്ലേ ഹോസ്പിറ്റലൈസ്ഡ ആയത് മോന കൊണ്ട് ആ എന്നിട്ടിപ്പോ ഒരു വയനാടുള്ള എന്താണ് മീനങ്ങാടിയോ മീനങ്ങാടി വയനാട് അടുത്ത് കൽപ്പറ്റ ആ അവിടെ ആ അവിടെ ഉള്ള ഒരു റിസോർട്ട് തണുപ്പ് ബുക്ക് ചെയ്തിരിക്കുന്നത് അത് തേർട്ടിയും തേർട്ടി ഫസ്റ്റും രണ്ട് ദിവസം പക്ഷെ എന്റെ മോന എപ്പോഴും റിക്കവർ ആവൂല്ല എന്നാലും അത്ങ്ങനെങ്കിലും കൊണ്ടു പോവാ റിസോർട്ടല്ലേ ഫാമിലി മീറ്റപ്പല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ അങ്ങനെ അത് അല്ലാതെ സ്പോട്ട് ഇന്നും കാണാൻ പോയോ
ഞങ്ങള് രാവിലെ
ആഹ് ആഹ്
രാവിലെ ഞങ്ങള് അല്ല രാവിലെ കിട്ടിയത് അവിടുന്ന് ഓൾ ഒരു അഞ്ച് മണി വൈകുന്നേരം അഞ്ച മണക്ക് ക്കാണ് പോയത് ഇരുപത്തഞ്ച് ഇപ്പഴാൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഒരു ട്രാവലറെടുത്തിട്ട് പോയി യാ ത്രേന്നെ നമ്മള് ഫാമിലി ഫുള്ള് ണ്ടാവുത്തന്നെ വേറോര് സല്ലേ
പിന്നെ അത് നമ്മൾ അത് അങ്ങനെ നമ്മളൊന്ന് ഫീല് ചെയ്യണെങ്കില് നമ്മുടെ ലൈഫിലെ ഏറ്റവും മെമ്മ ലബിളായിട്ടുള്ള എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വരുന്നതായിരിക്കും ആ ഫാമിലി മീറ്റപ്പ് അതും ഒരുപോലെ വൈബ് ബുള്ള ആൾക്കാരാണെങ്കിലോ ഇപ്പൊ ഞാനി പോകുന്ന എഴുപത്തേഴ് ആൾ ക്കാരും എന്താ പറയാ ഒരു കു ടി പോലും കൂടാതെ എല്ലാരും ഒ ഒരേ ആറ്റിറ്റ്യൂഡ് ഉള്ളവരാ അങ്ങൊരു പ്രത്യേകത ഇണ്ട് അതുകൊണ്ടാണ് നമ്മുക്ക് വേണ്ടിട്ട് ആ പിന്നെ തീർച്ചയായും പക്ഷെ എന്താ പറയാ അതില് അബാല വൃദ്ധംഅതായത് ചെറിയ ന്യൂബോൺ ബേബി മുതല് അത്രയും നമ്മുടെ ഗ്രാൻഡ് പാരൻസ് തുവരെണ്ടാവൂ പക്ഷെ അത് നല്ല രസമാണ് തീർച്ച ത്യായ നമ്മളത് ചെയ്യണം അല്ലെ അതൊക്കെങ്ങനെ ഞങ്ങടെ ഇതില് എല്ലാ വെക്കേഷനും രണ്ടെണ്ണംണ്ട്ട്ടോ വർഷത്തില് രണ്ടെണ്ണംണ്ട് പക്ഷെ ഈ എന്താ പറയാ ഏറ്റവും കൂടുതൽ ആൾക്കാര് ജോയി ആവുക ഈ ഒരു വെക്കേഷൻ ടൈമില കാരണം അല്ലാത്തവര് ഓരോരുത്തരും പഠനൊക്കെ ആയിട്ട് പൊറ ത്തും സ്റ്റേറ്റിന് പുറത്തുള്ളവര്ട്ടോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവല്ലോ അതെ ഉം നല്ല രസം തണ്പ്പ ഞാനിപ്പോ കക്കടം പോയില് മിസ് ആയി പോയി പക്ഷെ എന്തായാലും വയനാട് ആന്ന് ഇപ്പ ചൂസ് ചെയ്തിരിക്കുന്നത്
ആ ആ കടപല് ഞങ്ങള് വൈകുന്നേരം പോയിട്ട് ആ ഒര് ആ ഈവനിങ് ഒരു അഞ്ച്മണി ത് ഞങ്ങള് പോയത്
ആ ആ ആ ഞങ്ങക്ക് എന്റെ ഫാമിലി മൊത്തം ആ് എ്ന്റെ ഉ്മാടെ ആൾക്കാരൊക്കെ വന്ന് മലപ്പുറം ഉണ്ടീട്ട് കുറേുണ്ട് അങ്ങനെ ഉണ്ട് കേട്ടോ പക്ഷെ അല്ലാതെ ഞങ്ങക്ക്ത് ദൂരെയാണ് എനിക്കത് അടുത്തായിട്ട് വരുന്നില്ല പക്ഷെ അത് പാവൽ ഒരു രസം
അതെ അങ്ങനെ പോയരു ആ അവിടെ റിസോർട്ട് ആകുമ്പോ പാർക്കും കുട്ടികൾക്ക് എൻജോയ് ആയിട്ടുള്ള ഒരു പാർ
ആ എനിക്ക് ഓർമ്മ തരുന്നല്ല അലെ ട്രക്കിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഏ ട്രക്കിങ് ഒക്കെ ഇണ്ട് ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പക്ഷെ ക പേര്നി കറക്റ്റ് കിട്ടണില്ല എന്തായിരുന്നു ആ ഒരു ോട്ടിന്റെ
ആ മലന്റെ ഒരു മലം നല്ല ഫുള് മലയണല്ല മലമൂർ റിസോട്ട് അങ്ങനെ സ്മ്മി പൂള് അതുപോലെ പാർക്ക് ഉ വെള്ളത്തിന്റെ ത്തിന്റെ മാർക്ക് വേറെ
അതല്ലെ ആ ഒരുപാടുണ്ട്ല്ലേ ആ ഒരു സ്ഥല ഒരുപാ റിസോട്ട് കൾ ണ്ട് അതെ ആ അ അ പേരെനിക്ക് ഓമ്മന്നില്ല ആ സമയത്ത് പിന്നെങ്ങനെ ഹോസ്പിറ്റ പിന്നെ ഞാനതിലേക്ക് ഞാനൻ ഉണ്ടാവില്ല ഞ ഇല്ലാണ്ടവരൊക്കെ പോകുന്നു വര് എന്നെ നെട്ടിച്ച എന്താ പറയാ തീരുമാനം അത് പോസ്റ്റ് പോോൺ ആക്കന്ന് വിചാരിച്ചില്ല അഡ്വാസ് പേ്മെറ് കിട്ടൂല്ലോ അതൊെ പോയി ആ പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട കാരണം എനിിക്കിനനിയും റസ്റ്റ് വേണല്ലോ മോ എനിക്ക് പക്ഷ നമുക്ക് എങ്ങെിലുംക്കെ ഉണ്ട് കേട്ടോവാ എന്നൊക്കെ അങ്ങനെ പറഞ്ഞട്ട് നിക്കുന്നുണ്ട് എന്നാലും ഉ ഗസ്റ്റ് അവതരിപ്പിക്ക പക്ഷേ ഹസ്ബൻറിന്റെ അടുത്ത്ഞാൻ പറഞ്ഞിട്ടില്ല എങ്ങന പോസ് പോൺ ചെയ്തൊക്ക അറിയാം അതില് ഇ ഇന ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചോ വേണ്ട ആദ്യം പറയാ വേണ്ടന്നാ പറയാ അതെന്ത് ആദ്യം നോന്ന് പറയും പിന്നെ എല്ലാം സമ്മതിക്കും കാരണം ഞാനുള്ള പോരാളിവിടു കഞ്ഞ നോക്കണല്ലോ മോനെ അപ്പം എന്നെ വിശ്വസിച്ചു വിശ്വസിച്ചേ പറ്റൂ
ഉം ഉം
വേറെ എവിടെ സ്പോട്ടുകൾ എവിടെയക്കെ്ട റ്റം പോയിട്ടുള്ളത് ഇവിടെ
ആ ഇല്ലല്ല ഞങ്ങക്ക് ഫസ്റ്റ് സമ്മില് ഉണ്ടായിട്ടില്ല ട്രിപ്പ് ഉണ്ടായിട്ട ഇല്ല പിന്നെ ഉ ഞാൻ പ്ലസ് റ്റു പഠിക്കുന്ന ടമിൽ പോയിട്ടുണ്ട് മൈസൂര് അതുപോലെ ത്തിൽ മൂന്നാർ പോയിട്ടുണ്ട് ഫ്രണ്ട്സിന്റെപ്പം പോണത് വേറൊരു അ യ്
അ തീർച്ചയായും അതങ്ങനെ തന്നെ ഞൻ
എന്നുംആഗ്രഹിക്കരിക്ക
പക്ഷേ ആ വ്യത്യാസം എന്താെന്നറിയോ ഇപ്പോഴത്തെ ഡിഗ്രി അല്ലെങ്കിൽ ആ ഒരു ബിടെക് ആ ഒരു അക്കാഡമിക് ലെവലിൽ വരുമ്പോ നിങ്ങൾക്കുള്ള ഒരു ടൂർ എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് പെട്ടെന്ന് നമ്മൾ ഫാമിലിട്ട് പോവാത കുളു മനാലി അങ്ങനെ ഇന്ത്യയുടെ എക്സ്ട്രീം എ ള്ള സ്ഥങ്ങളൊക്കെ നിങ്ങക്ക് കാണൻ പറ്റും പക്ഷെ എന്റൊ സമയത്തൊക്കെ ഞങ്ങക്ക് മ സൂ ബംഗ്ലൂർ കുടക് മാക്സിമം കർണാടക അങ്ങനെ അപ്പൊ അങ്ങനെ ഞങ്ങക്ക് നാല് ദിവസത്തെ ട്രിപ്പ പൈതിനെട്ടോ കോളേജ് പഠിക്കുമ്പോ അതിപ്പോഴും വ എന്റെ സ്വീറ്റസ്റ്റ് മെമ്മറീസ് ആണ് എന്റെ ലൈഫില് അതങ്ങനെ തന്നാണ് പ ക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഇനി കി ഇന്ത്യയില് എക്സ്ട്രീം എന്തില് എവിടെക്കെ ഇണ്ടാവും അവിടൊക്കെ നിങ്ങക്ക് ആദ്യം ആഹ് കാണണം അതെ ഇപ്പ മോൾക്ക് പ്പം സെമ്മല്ലേ അപ്പൊ ഫസ്റ്റ് സെമ്മിന് ഇൻറ പക്ഷേ കെ മൂന്നാ ഇണ്ട്രസ്റ്റീൽ വിസിറ്റ്ണ്ടായിനെ അതെ അതെ അതുപോലെ സെക്കൻ സെമ്മിലും ഉണ്ടായിരുന്നു ഇതുപോൽ തന്നെ പ ഞൻ നല്ല സുഖാണല്ലോ ഇങ്ങനെകുമ്പോ ഒര് റ്റ് സെമസ്റ്റർ ഉണ്ടല്ലോ അവർക്ക് എവിടെക്കെ കവർ ചെയ്യാം അപ്പൊ ഫസ്റ്റ് ഇയർ തന്നെ നമുക്ക് ആഹ് ഒര് ഭയങ്കര റിഫ്രഷ്മെന്റ് ആണ്ടട്ടത്
അതെ അതെ രണ്ട് സെം ഒരു ഇയറില് രണ്ട് സെമ്മണ് അപ്പൊ രണ്ട് സെമ്മില് അതുപോലെ പിന്നെ ഓരോരോ ആഹ് ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട്ള്ളത് അങ്ങനെ വേറെണ്ടാവും പ്രൊജക്റ്റിന് പോണം അപ്പൊ ഈ സോഫ്റ്റ്വെയർ ഫീൽഡ് ഒക്കെയാണ് എടുത്തന്ന്ണ്ടെങ്കില്
അതെ അതെ അതാണ് അതെ ഫുഡ് ടെക്നോളജിയാണ് അപ്പം അവർക്ക് ആ ഇഡസ്ട്രിയുമായി ബ ബന്ധപ്പെട്ടത്ണ്ട് അപ്പോഴും എല്ലാ സിക്സ് മന്ത്സിലും ഒരു ആയി വി ഇള്ളത് കൊണ്ട് ചിലപ്പോ രണ്ടെണ്ണം വന്നിട്ട്ണ്ട് സെക്കന്റ് സെമ്മിൽ രണ്ടെണ്ണം വന്നു അതില് ഒന്ന് നിയറസ്റ്റ് ആയിട്ടുള്ളായിരുന്ന കേട്ടോ ആഹ് അതെ
യിന്ന്ണ്ട് അതും ഫ്രണ്ട്സായിട്ട് ഗ്യങ്ങായി ചെയ്യുമ്പോത് വേറെ രസ പൊറത്തു പോയി ചെയ്യുമ്പോ
ഇപ്പോ എന്തോ ഒരു പ്രൊജക്ട് ഉണ്ട് അത് നമുക്ക് ആരെ വേണമെങ്കിലും നമുക്ക് എന്താ പറയാ അക്കമ്പനി ചെയ്തിട്ട് പോവാം ബിടെക് റിലേറ്റഡ് ആയ്ട്ട്ള്ളെ അപ്പൊ ഞാൻ പറയാതിന്റെ ക്ലാസ്ൽള്ള കുട്ട്യാളെ കൂടെ തന്നെ പോവാം വേണ്ട ഇമ്മച്ച്യേ ഇന്റെ അടുത്തുള്ള ആൾക്കാരായ്ട്ട് ഞാൻ പോവാന്ന് പറയും അപ്പം. അപ്പം അത് അങ്ങനെയും പോസിബിൾ ആണ്ന്ന് പറയാ ഊം ഞാൻ പോയിട്ടുള്ളതിൽ വച്ചിട്ട് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് എവിടെന്നറിയോ? ഞാന് ഏഹ് അത്ൻ്റെ ഞാനും ഹസ്ബൻന്റും കുട്ടിയേളും ഏൻഡമാൻ ക്കോബർ ഐലൻഡ്സ് അത് ന്താ പറയാ ഇൻ ട്ടുള്ളയാണ് പക്ഷെ എപ്പോഴും എപ്പോഴും എപ്പോഴും ഞാൻ എല്ലാർക്കും സഗ്ഗെസ്റ്റ് ചെയ്യണ സ്ഥലവാ മസ്റ്റ് ട്രൈബ്സും എന്താ പറയാ റേ ട്രൈബ്സ് ഉണ്ടല്ലോ അന്റോമാൻ നിക്കോബർ പക്ഷെ നമ്മൾ ആദ്യം വിശ്വലി ബ്യൂട്ടി നോക്കിട്ട് പോകരുത് ഒൺലി നാച്ചുറൽ ബ്യൂട്ടി നാച്ചുറൽ ബ്യൂട്ടീടെ എക്സ്ട്രീം ലെവൽന്നെ ഞാൻ പറയൂ
ആഹ് അതെയോ ഓരോ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ പിക്
ഹമ്മാ എന്റാ ക്കോബർ അത്ര അടിപൊളിയാ പക്ഷെ എനിക്ക് ഒരുപാട് സ്ഥലങ്ങള് ഇനിം കാണാനുണ്ട്ട്ടോ ക്കാ നമ്പർ ടു ഒരു ബീച്ചില് ഹാവ്ലോക്ക്ന്നൊള്ളൊരു ബീച്ചില് അത് ഏഷ് അത്രെയും ഫോറിനേഴ്സൊക്കെ യൂറോപ്യൻസൊക്കെ ഒരുപാട് വരുന്ന പക്ഷെ എന്താന്ന് അറിയോ അത് ശെരിക്കും ഒരു മിനി ഇന്ത്യ ആണ് നമ്മട ട്വന്റിഎയ്റ്റ് സ്റ്റേറ്റിലുള്ള ആൾ ക്കാരും ചിലപ്പാണ്ടാവും ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റില് എട്ട് റൂമായി ട്ട് റൂമിലും എട്ട് സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ്ടാരുന്നേ ജാർഖണ്ഡ് ഉം ഒരു എന്നാ വെസ്റ്റ് ബംഗാൾ അങ്ങനെക്കെ എല്ലാടുത്തും പോവാം അതോണ്ട് ശെരിക്കും ഒരു അവയ്ലമെന്റ്സ് മ്പറ് അതാണ് അന്റോമാൻ നിക്കോബറ് പക്ഷെ ഈ സ്ഥലം അതുണ്ട്ല്ല ഒരു വെച്ചോ ഞാനീ പറഞ്ഞത് അത്രെയും മസ്റ്റ് വാച്ച് ആയി ത്തില്ല നമ്മട ഇന്ത്യന്ന് പറയാം പക്ഷെ നമ്മക്ക് ഫ്ലൈറ്റിൽ ചെന്ന് കഴിഞ്ഞ രണ്ടര മണിക്കൂർ ഉണ്ട് ആഹ് ഷിപ്പിൽ പോവാം ഫൈവ് ഡേയ്സ് വണ്ട വര ഫൈവ് ഡേയ്സ് സിക്സ് ഡേയ്സ് ഒക്ക വേണ്ട വരും പക്ഷെ ഇപ്പ ഇത്ര ക്കാണെന്നാണ് എന്റെറെരു ധാരണ പക്ഷെ എന്തായാലും എപ്പോഴായ എന്തങ്കിലു ഒന്ന് കാണണട്ടോ അത്രി നല്ല- അടിപൊളി സ്ഥലാണ് പിന്നെ പിന്നെ പറയാ നാച്ചുറൽ ബ്യൂട്ടി ആട്ടോ നാച്ചുറൽ ബ്യൂട്ടിയ ആണ് ആ ഓഫ്ശലീ നമ്മളൊന്നും അത്‌ പ്രതീക്ഷിക്കരുത് ആ ഒരു സ്ഥലത്തിന്റെ ഭൂകമ്പം അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു ഏറിയ ഇടക്കടക്ക് ജെർക്കിങ്ങങ് ഉണ്ടാവും ആർ ഇങ്ങനെ ആ അമ്മ അവർക്ക് അത്രയും അലൗഡ് ആവൂല നമ്മടെ എന്താ പറ അനുവദിക്കൂല ഒരുപാട് നെലകൾള്ള ബിൽഡിംഗ് വന്നു പറ്റല്ല ഞാൻ വിളിക്കാംട്ടോ ഓക്കെ കട്ട് ചെയ്ത് വിളിക്കാം ഓക്കെ ശരി ബൈ